ഹലോ ആ കേക്കണ്ട അസൂലാ അലെക്കും
ഉസ്ല്ല എന്തൊക്കെയ
എന്തൊക്കെയ ഉണ്ട് വർത്താനൊക്കെ
ഉം സുഖണ് കുഴപ്പ ഒന്ന്മില്ലാതെ പോണണ്ട് എന്തൊക്കെയ അവിടെ വിശേഷൊക്കെ
ഇവിടെ സുഖാണ് അങ്ങനെ പോണ്
എന്താപ്പ കാലാവസ്ഥ മഴന്നുണ്ട് മഴന്ന് നാല് മണിക്ക് തുടങ്ങിയതാണ് ഇത് പിന്നെ ഒന്ന് എട്ട് ഴ മണി ഏട്ടു ആയപ്പോ നിന്നു ഇപ്പൊ നിന്ന് നിന്നിട്ടുണ്ട് ഇപ്പൊ പെയ്തിട്ടൊന്നുംല്ല മൂടിങ്ങോട് നിൽക്കയാണ്
ആ ഇവിടെ അങ്ങനെന്നെ രാവിലെ ചെറുതായി നല്ലോണം പെയ്തില്ല ചായകുടിക്കെ കഴി
ആ ചായകുടി കഴിഞ്ഞു നാല ഇതക്ക സമയത്ത് നല്ലോണം മഴ പെയ്തരുന്നു പിന്നെ ആറ് മണി വരെ നല്ലോണം പെയ്തിർന്നു
ആ
ഇപ്പൊ പിന്നെ വല്യ മഴ ഇല്ല മഴ ഇല്ലാക്കുകയാണെങ്കിൽ എന്നാലും വലിയ കുഴപ്പമില്ല ഇത് മഴ ഇങ്ങനെ ആകുമ്പോഴാണ്
മൂടിക്കെട്ടാണ്ല്ലേ ഇവിടെ അങ്ങനെ
അതാണ് ഇ മൂടി ക്കെട്ട് പിന്നെ മദ്രസ് ഒക്കെ പോകുമ്പോളാണ് കുട്ടികക്ക് ഗതികേട് മഴ
ഇത് പിന്നെ ശനിയാവുമ്പോ സ്കൂളോ അവധി വെയ്ക്കാറില്ലേ
ഉം സ്കൂൾ അവധിയാണ് മ്മളെ കൊല്ലത്തു അവധി ഉണ്ടാവൂല പറഞ്ഞങ്ങണ്ട വാ അങ്ങോട്ട് ഓടിട്ടോ ഇങ്ങോട്ട് ഓടിട്ടോ
ആ ആ ഞായറും ശനിയും ആവുമ്പോ
ആ ആ അതെ ഒഴവില്ലല്ലോ ഒരു ആഹ് ഒക്കെ ഒരുങ്ങി ഒരു മ വരുമ്പോക്ക് വേഗോ ഒരുരിക്കട്ടെ നി വഗം
ആഹ എന്താ സ്പെഷ്യൽ
സ്പെഷ്യല് എന്നാല പുളിചാറൊക്കെ ഇണന്ന് കുഞ്ചാറും മീന് കിട്ടാലല്ലോ ഓണക്ക മീനും പയറുപ്പേരി
ആഹ ആഹ് എന്നെ ഇങ്ങനെ ഫുഡ് ഒന്നായിട്ട് വെക്കലാ
ആഹ് ഞങ്ങ നന്നായിട്ട് വെക്കും ഇപ്പ മഴ പിന്നെ വേവള്ളരിയണ് വ പ ചോറും അപ്പ ചോറുവാണ്ടല്ലാൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനിത് ആ ആവാനുണ്ട് കു
രാത്രികൾക്ക ഒന്നും ആവൂല്ല അല്ലെ ഇവിടെ വേവില്ലാത്ത അരിയാകുമ്പോ രാത് തിങ്ങാനാകുമ്പോ കേടരുന്ന മതിനീക്കാരം
ആഹ് ആഹ അതാണ് അങ്ങനെ ആവുമ്പോരു ക്കെത്യേടാണ്
ആഹ് ആ് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കില്ല
ഏഹ് ആർ ഒറ്റക്കക്കാരല്ലേ
ഒറ്റക്കല്ല ഉ ഉമ്മീ എപ്പൊക്കെണ്ട് ഉം അങ്ങനെ ആവുമ്പോ ഓലക്ക് പറ്റൂല
ആഹ് അതാണ് അങ്ങനെ ആവുമ്പോ കേത്യാടാൻ
ആ നിങ്ങള ഒറ്റകൊള്ളു ആ ചപ്പാത്തിയോ അതെ ഉ അല്ല എന്തെങ്കിലും ദോശ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ ചെറുതായിട്ട് എന്തെങ്കിലും ആഹ ആഹ എന്തെങ്കിലും ചെയ്യണ്ടോ വർക്ക് എന്തെങ്കിലും
ഞാന ലാബില ആണ്
ഏഹ്
ഞാന് വ അവിടെ അടുത്ത തന്നെ ആ ഇപ്പൊ മോന്റെ കൈ ഒടുഞ്ഞക്കുണ് അപ്പൊ എന്താ ഞാന് ഒരു സായിട്ട് ലീവ്യനു അവ പിന്നെ ഇ ഒന്ന് പോ തുടങ്ങണം മാത്രം എ തരാ ആഹ് അപ്പ സുഖായിച്ചണ്ട് കൈകയിച്ചിക്കൻ ആ അപ്പൊ പിന്നെ ഇ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യണം പോവാന്
ഏഹ് ങ്ങനെ ഇപ്പൊ കൊറയ
ഇല്ല ഞാനിപ്പോ ആറു മാസത്തെ മേലായി കേക്ക
ആഹ് ങ്ങള് എാ പ്ലസ് കഴിഞ്ഞു ലാഭ അടുത്തേന്
എ
ഏ പ്ലസ്ടു കഴിഞ്ഞ് പഠിച്ചതാണ് വിച്ചബ
ആ പ്ലസ് ഏ ആ ഡി എംൽ ഞാന് എന്റെ കല്യാണം പത്താം ക്ലാസ്സന അല് പിന്നെ മോ മോളുണ്ടായങ്ങണ്ട് പിന്നെ കയ്യപ്പഏ ഓള് കഴട്ടാണ് പിന്നെ പോക്കൊ ടങ്ങിയത് ക്ലാസ് രണ്ടു വർഷം ക്ഷസ് അതില് പിന്നെ ഓനെ രണ്ടാമത്തെോനെ പ്രഗ്നെണ്ടായി ട പിന്നെ അങ്ങനെ നിർത്തിയായില് പിന്ന ഇപ്പോളാണ് പോക്ക് തുടങ്ങിയത്
ആഹ ഇപ്പ മക്കളെ നോക്കാനൊക്കെ ഉള്ളില ആാരണ്ട്
ആഹ് ഓലി ഒരാ ആ ആ ഒരാൾ സ്കൂള അഞ്ചിലല്ലേ അപ്പൊ പിന്നെ ഒരാൾ ഒന്നിലും പിന്നെ ഓല് സ്കൂൾക്കും പോകും പിന്നെ ടൈം അറിയണത് ഒമ്പതര മുതല് ആണ് ഒമ്പതര മുതല് ആറ് മണിവരെണ്
ഉ അപ്പൊ അവടെ എടുത്താവുംമ്പോ സുഖാലെ
ആ അവിടെ അടുത്താവുമ്പോ സുഖാണ് ഇവിടെ മൂന്ന് കിലോമീറ്റർ പോയാ മതി
ആഹ്
അങ്ങനെ നമുക്ക് പോവാനും പോരനൊക്കെ സുഖാണ്
ആഹ് പിന്നെ എന്താ മക്കളെ എവടെ കളിക്കാ ആ ഞാന് എന്താ ടി ടി സി കഴിഞ്ഞതാ ഈ വർഷം കഴിഞ്ഞിട്ടൊള്ളു എക്സാം എഴുതി കഴിഞ്ഞിട്ടൊള്ളു
അ ആ ആ ആ
എവിടിം കേറിട്ടൊന്നുല്ല വീട്ടിന്നേയ്ന്ത്യ ആ ട്രെയിനിങ്ങോക്കെ കഴിഞ് ഇപ്പൊ ഈ മെയ് മാസം ഇനി ആ ട്രെയിനിങ് കഴിഞ് മെയ് മാസേയ്ന് ഇതിന്റെ എക്സാം ണ്ടായിനത്
ആഹ് ആഹ് ആ ഇഞ്ഞി ഏ അവടെ അടുത്ത് നാട്ടി തന്നെ
ആ നാട്ടിലന്നെ ഇഞ്ഞി എങ്ങോട്ടേക്ക്ഇന്റർവ്യൂ ക്കെ ണ്ടാവുമ്പോ കേറണം
ആഹ് ആഹ് ആ് ചെറിയാളത്രില
ഒരാളൊ ള്ളൂ ഓള എൽകെജില
ആ അപ്പൊ പിന്നെ പോവാലോ അവടെ ഓല് പഠിക്കണ സ്കൂളി തന്നെ ആയി കഴിഞ്ഞാലും നമുക്ക് ഓലപ്പംതന്നെ പോവും പോരും ചെയാലോ
ആഹ ആ അവ്ടെ വേക്കൻസി കിട്ടണോം ആഹ് ഇപ്പ ഈ ട്യൂഷൻ ചെയ്യേണ് ണ്ട് ട്യൂഷൻ എടത്ത് കൊടക്കണണ്ട് ഓൺലൈനായിട്ട് ഇപ്പ അങ്ങനെ അറിയെണ്ടല്ലോ അങ്ങനെ എടുത്തൊടുക്കും അത് ഇവിടെ ഒര് എന്താ ഞങ്ങളെ ടീച്ചറ് എന്നെ പഠിപ്പിച്ച ടീച്ചറ് ആ ടീച്ചറാ ക്കിതന്നതാ ആഹ് അവളെ കേറപ്പിലന്നെ ആക്കിതന്നെ ഒ വീട്ടന്നാട്ട് ഇട്ക്കും വല്ിയതൊന്നും കിട്ടൂല ന്നാലും നമക്ക് അത്യാവശ്യത്തിനൊക്കെ നമ്മളതില് ചെലവാക്കല്ലതോക്കെ
ആ അവടെ ഒരു കുട്ടിക്ക് എത്ര വെച്ച്ട്ട കിട്ടാ ഫീസ് ഒരു കുട്ടിക്ക് എങ്ങനെ ഫീസ് കര്യാ ഞമ്മക്ക് എങ്ങനെ കമ്മീഷനാണോ എങ്ങനെക്കാരം
ആ നമ്മുക്ക് അതിന്റെ പകുതിയ കിട്ടാ പകുതി ഓല് ഇട്ക്കും അത് തരുന്ന ആൾക്കാരെയ് ഒരു എന്തരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് തന്നെ ഒര് താണ്
അ ആ ഏത്
ആകുട്ടി എന്താ ഏതാന്ന റിയില മേ അം
മുട്ടയ മുട്ടയോ മദ്രസുംമ്പടല്ള്ളതാ അതൊ സ്‌കൂള് മാത്രോ
അല്ല സ്കൂള് മാത്രം സ്കൂള് മാത്രം
ആഹ മദ്രസ് ഇല്ല സ്കൂള് മാത്രം
ആ ആ ആ് ഈ ബേസിക് ആയിട്ടുള്ളൊതോക്കെ ണ്ടവുലെ ഈ മലയാളോം ഇംഗ്ലീഷ് അങ്ങ അങ്ങനെത്തതോക്കെ കുട്ടിയെളെ വായിപ്പിക്കാ പഠിപ്പിക്ക അങ്ങനത്തൊക്കെ ഇപ്പ തോടങ്ങിയിട്ടൊള്ളു ഞാൻ ഇ ഈ ടിടി സി കഴിഞ്ഞാലെ തോടങ്ങിട്ടൊ ള്ളു ഉ അയിൽത്തേന വാക്യാ പിന്നെ,
ആ എപ്പള രാത്രി സ്കൂള് ഇട്ടിട്ടേയ് ക്കാരല്ലേയ് ഇട്ത്ത് കൊടുക്കല്
ആഹ അല്ല സ്കൂള് രാത്രിയാ അപ്പൊ സ്കൂ സ്കൂള് പൂട്ടിയ അന്നേയ് പകല് ണ്ടായിനി സ്കൂള് തോറന്നപ്പോ രാത്രി ആയി പോയി ഉ പിന്ന എന്താ ബുക്കൊക്കെ വായിക്കോ
ഞ ഞാന് പൊതുവേ ഒയ്വില്ല ഒയ്‌വ് ണ്ടാ രാവിലെ ഒമ്പതരക്കാണ് പോയി അതാണ് രാവിലെ ഒമ്പതരക്ക് പോയി എന്നല് എന്ത് രാത്രി ആറ് മണിയാവക വരുമ്പോ പിന്നെ ആറരാകുമ്പടെ മ്പൊക്കെ പിന്നെ കുളി നിസ്ക്കാരംതൊക്കെ കഴിഞ് പിന്നെ ഓല നോക്കലും പിന്നെ അങ്ങനെ
ആഹ ആഹ് ആഹ ആ സ്കൂള് പോയന്നൊക്കെ ഉണ്ടാവേക്കല്ലോ വായനക്കെ
ഉം ട്രിപ്പിനൊക്കെ പോവേണ്ടോ ട്രിപ്പൊക്കെ ഹസ്ബൻഡ് വർക്കിന് പോയേക്കാ വടെ നാട്ട്ല് തന്നെയാണ് നാട്ടില് വർക്കിന് പോയ
ആഹ എന്താ വർക്ക്
കൂലിപ്പണി
ആഹ ആഹ ആഹ
ഉം
ടൂറ് തേ മാർക്കും മദർസ് ഇതിൽ പൂട്ടിയല്ലോ അപ്പൊ സ്കൂള് സ്കൂൾ പൂട്ടി സ്കൂ പെരുന്നാൾന് മുമ്പ് പെര്ന്നാള് കഴിഞ്ഞാ പിന്നെ ലീവ് ലല്ല പിന്നെ അങ്ങനെ
ആഹ ഏ മക്കക്കൊക്കഷ ട്ടേക്കാറല്ലേ പോണൊക്കെ
ഓൽക്ക് പ്പൊ എങ്ങട്ടെലും പോണ സ്കോ ണ് ല്ലാം പോവാ പോവ അങ്ങനെ പൂ ട്ടി അറിയുമ്പക്ക് തൊട്ങ്ങും
ആഹ
ആഹ ഞങ്ങള് ഇവിടെ ഉം വയനാട് മുക്കം ഭാഗംക്കെ പോയിണ് ഈ റിസോർട്ടിക്കൊക്കെ ആ ക്രിസ്മസ് പൂട്ടിലെ റിസോർട്ടിലൊക്കെ പോയി
ആഹ് ഞങ്ങള് റിസോർട്ട് എടുക്ക ഇവൽക്ക് പൂള് വേണന്നർന്ന്ങ്ങാ ണ്ടേ
ആഹ ആഹ് ഞങ്ങളും അങ്ങനെ ന്നെ ഞങ്ങള് ഫാമിലി ആയിട്ട് ട്രിപ്പ് ഫാമിലി എല്ലാരും കൂടി കൂട്യാട്ട് അങ്ങനെ പോയി.
ആ അത് വേറെ രസാണ്
ആ അത് വേറെ രസാണ്.
പിന്നെട്രാവലറോ എങ്ങനെയാണ്
അ ട്രാവലറേനി
അല്ല ആ ട്രാവലർ ഇതെങ്ങനെ അറിയാം അമ്മള് പ്ലാൻ ചെയ്യുമ്പ കിട്ടൂല ട്ടോ പെട്ടെന്നില്ലീനാണെങ്കി ആളെ കിട്ട നമ്മള് പ്ലാനിങ് നടത്താണെങ്കി ആ പ്ലാന്നിങ്ങേ നടക്കള്ളൂ
ഞങ്ങൾ എന്നോ തൊട്ങ്ങലൊട്ങ്ങീ ണ് പ്ലാനിങ്
രി അതാണ് തൊട്ങ്ങും അതാണ് എല്ലാ പ്രാവശ്യം തൊട്ങ്ങും. പോക്ക് അപ്പൊ എന്തേങ്കലും പ്രശ്ന ആ അവര്ണ്ടാവില്ല എന്തേലും പ്രശ്നങ്ങൾണ്ടാവും പിന്നെ അതങ്ങനെ നിക്കും
ആ
ഉം ഒരു വട്ടം അത് പോവാതണ ഒരു വട്ടം പോയി കഴിഞ്ഞാല് നമ്മള് പിന്നിം പിന്നിം ഞമ്മക്ക് ങ്ങനെ പോവാൻ തോന്നും. അതണേ ഞാൻ പോവാ ആഹ് ഫുള്ള് ണ്ട്. അങ്ങനത്താ കേക്ക് ആ അർങ്ങി ഉടനെ തിരിണ അതൊന്നും പിന്നെപ്പ ചേലില്ല ആ മടുത്തപ്പ അക്കെ അ എർ ങ്ങിയ സമയത്തൊക്കെ ആ അതാണേ ഇതിനൊന്നും ഒയ്വില്ലേ പിന്നൊരു ഞായറാഴ്ച ക്കെ ആയി കിട്ടിയാ മതി.
ആഹ ആഹ ആദ്യം മുതല എങ്ങനെ ഈ, വർക്കിനോട്, ഭയങ്കര ഇഷ്ടമായിന്, ഇങ്ങനെ, ലാബിന്റെ വർക്കിനോട്, പേടിയൊക്കെ ണ്ടായിനോ. അല്ല, ആ, ഇഞ്ചക്ഷൻ, വെക്കുമ്പോളൊക്കെ.
ആഹ്, അതൊക്കെച്ച്ഷ്ട, അതൊന്നും, ക, പിന്നെന്താറിയൊ, ഇവല്, പോയ്‌ കയിഞ്ഞ, മ്മള്, ങ്ങനെ, വേറെ പിന്നെണ്ട്, ഇറങ്ങിയത്.
ഏ, ഞാനും, അങ്ങനെ, എനിക്കും, അങ്ങനെ, എന്തെങ്കിലും, ഒന്ന്, പോകാന്, പുതിണ്ടയിനി. എ, കമ്പ്യൂട്ടർമ്മക്ക്, പോയി, ഉ
ഞ, അതാണ്, അയ്മക്ക്, ഞാനും കൊറേ, പോയി, അയ്മക്ക് പോയിട്ട്, ദേ മാതിരിക്ക്, എയ്മ്മെങ്കി താവട്ടെരിതിങ്ങാണ്ടങ്ങനെ പോയി, പഠിച്ച്, സർട്ടിഫിക്കറ്റ്, ണ്ട്.
പിന്നെ, പിന്നെ, വീട്ടിന്ന്, ങ്ങനെ പോകാൻ പറ്റ സാഹചര്യംല്ലാണോ, അപ്പൊന്നാമത്, ഈ, ടി ടി സി മ്മക്ക്, ക്കെ ചാടിയത്.
ആഹ, ആ, ആ, അതാവുമ്പോ, അ, അഓൺലൈനായിട്ടെന്നെ, പഠിച്ചത്.
അല്ല, പോണ്, പോയി പഠിച്ചത് തന്നെയാണ്, അശേ, മു, ആയ്ച്ചേ മൂന്നീസേ, ക്ലാസ്സോളേയ്നിം, അപ്പൊ എങ്ങനെങ്കിലുക്കെയിട്ട്, പോവും.
ആ, അ, അ.
പിന്നെപഠിച്ചയ്ഞ്ഞപ്പോ, മോള്, മോള്പ്പൊ, സ്കൂൾ, ചേർത്തീട്ടുള്ളു, പ്പൊളേ ല്ല അപ്പൊ, പിന്ന, കൊറച്ച്, കഴിഞ്ഞിട്ട്, പൊറത്തക്കെറങ്ങി, പണിയെട്ത്ക്ക, വെച്ച് ആ, ന്നാ, ശരി, ആ, ആ.